ഹലോ
ആഹ ആഹ പറയൂ ഞാൻ കൊറച്ച് തിരക്കിലായിരുന്നേ ഞാൻ കൃഷി കൊറച്ച് ചെറിയൊരു അഞ്ചു സെന്റ് സ്ഥലുണ്ട് കൃഷിക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടേ
ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ കേൾക്കുന്നില്ലേ ആ ആ കേൾക്കുന്നു ഓക്കെ ഓക്കേ ക്കെ
ആങ്ങളെന്താ പറഞ്ഞത്
ഞാനേ കുറച്ച് തൈകളൊക്കെ ഇങ്ങനെ വാങ്ങി വെച്ചിരുന്നേ നൈസറ തൈകള് മാവ് പ്ലാവ് അങ്ങനത്തെ വെള്ളം കളിക്കണ് ചെറിയ നാരങ്ങന്റെ തൈകള് അങ്ങനത്തൊക്കെ വാങ്ങി വെച്ചിരുന്നു അതൊക്കെ കൊഴ കുഴ ച്ചിടാൻ നിക്കയായിരുന്നു
അത് ശരി അത് ഇപ്പ പരിസ്ഥിതി ദിനം അങ്ങനെ
അങ്ങനെ വെച്ചിട്ടല്ല അല്ലല്ല നേഴ്സറി തൈകൾ വാങ്ങാൻ കിട്ടും
അയ അത് ശരി ആഹ
ഒരു ഇതിന് മുന്നൂറ്റി അൻപത് രൂപേൻറെ ചെറിയ തൈകൾ ഉണ്ടാവല്ലോ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കണ
തൈകള് അത്ണ്ട് അത് വാങ്ങിക്കൊണ്ട വന്നിട്ടുണ്ട് ഞാൻ കൊറച്ച് കുഴിച്ചിട്ടിട്ടുണ്ട് ഇവിടെ എന്റെ വിട്ട്ലേ രണ്ടു മാവ് കുഴിച്ചിട്ടിട്ടുണ്ട് റംപൂട്ടാന് സപ്പോട്ട തെങ്ങ ആഹ മൂന്ന് വർഷ ഇതുകൊണ്ടെല്ലാം കായിച്ചട്ടുണ്ട് അപ്പൊ വീണ്ടും ഒരു മോഹം- വീണ്ടും ഒന്നും കൂടി വാങ്ങണമെന്നുണ്ടായിരുന്ന് കാണുമ്പോ രസാണ് കായകളൊക്കെ ഉണ്ടായി കാണുമ്പോ ഇങ്ങനെ കാണുമ്പോൾ-
അല്ല അത് ഇങ്ങനേ ചെറുതിനിന്ന് ഇങ്ങനെ ചെറുതായി നൽക്കുമ്പം തന്നെ അങ്ങനെ കായ്കൾ ഇങ്ങനെ വരുന്നയ-
മൂന്ന് വർഷം കൊണ്ടുണ്ടാവും തൈകള് ഉം അങ്ങനെ റം റംബൂട്ട് ട്ട്ണ്ട് സപ്പോട്ടുണ്ട് പ്ലാവുണ്ട് മാവുണ്ട് ആ അയിലമലൊക്കെ കായ നല്ലോ ഉണ്ടായി എങ്ങീട്ടോ മൂന്ന് വർഷം കൊണ്ട്
മാവും പ്ലാവും ഒക്കെ തന്നെ ചെറിയ തൈകളാ
അ ആ മൂന്ന് വർഷം കൊണ്ടുണ്ടാവുന്ന തൈകള്
എന്നിട്ട് ഐയ്മേൽ പിന്നെ ഐമൽ ഉണ്ടാവുന്ന കായകള് വലുപ്പംണ്ടാവോ-
ഓ ചക്കയൊക്കെ ഒരു നമ്മക്കൊരു അത്യാവശ്യം പിടിയില് പിടിക്കാൻ പറ്റുന്ന ചക്കയാണ് നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന ചക്ക ചെറിയ പക്ഷെ ചോളകളൊക്കെ നല്ല ചോള ആയിരിക്കും വലിയ ചോള നല്ല ടേസ്റ്റുവാ
അത് ശരി
അ വലിയ മാങ്ങയാണ് മാവ് - അ അവിടെ ആഹ് കടകളിൽ ഉണ്ടല്ലോ നേഴ്സറി തൈകള് കടകളിലൂ കിട്ടോലോ ഞാൻ കുലുക്കും ഒന്നും കൂടി വാങ്ങും അ നേഴ്സറി തൈകള് മൂന്ന് വർഷം കൊണ്ട് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത് വന്ന തൈകള്
ആഹ് ആഹ് ആഹ് അല്ല ഒന്ന് അനേഷിച്ചുനോക്കണം എന്നാല്
ആഹ് വീട്ടില് അവനവന്റെ വീട്ടില് ഇണ്ടായി അത് വേറൊരു പൊറത്തേന്നു വാങ്ങി വെറുതെ വ- നല്ല സാധനങ്ങള് ഞമ്മക്ക് കഴിക്കാലോ-
അതേ എന്ന് ഇപ്പൊ റംബുട്ടാനൊക്കെപ്പ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടക്കി തന്നെ
എത്ര രൂപയാണ് നല്ല റൈറ്റ് അല്ലേ റംബൂട്ടാനു -
ആഹ് പൊറത്തൊക്കെ എന്താ പൈസ-
നമ്മള് വീട്ടിലൊക്കെ ഉണ്ട നമ്മള് നമ്മക്ക് ഇഷ്ടംത്തിനു കൊടുക്കാലോ സാത്തികമായിട്ടും വേണം റബ്ബൂട്ടാനൊക്കെ വാങ്ങണമെങ്കില് സാമ്പത്തിക നല്ലോം വേണം നല്ല റൈറ്റ റംബൂട്ടാനൊക്കെ അപ്പൊ ഞമ്മള് വീട്ടിലിണ്ടായാല് അത് അയ് അതിനനുസരിച്ചായല്ല നല്ല ഉപകാരമില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ കുറെ കുഴിച്ചിട്ടുണ്ട് - ഇനി കുറച്ചും കൂടി ഇനി വാർപ്പിന്റെ നെറുവിലൊക്കെ കുറച്ച് കൃഷികളൊക്കെ ചെയ്യണം ഭയങ്കര താല്പര്യ കൃഷി ചെയ്യാന് തക്കാളി നമ്മള് പച്ചമുളക് ഇതൊക്കെ ഉണ്ടായല് വേറെ പോയി കടേന്നു വാങ്ങി ചെയ്യണ്ടല്ലോ
ആഹ് അതെ തന്നെ അല്ല അപ്പൊ നിങ്ങ ഇതിനെന്താ വള ഇട്ട് കൊടുക്ക
ആഹ് ചാണകം ഇട്ട് കൊടുക്കും എല്ലുപ്പൊടി ചാണകം അങ്ങനത്തെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കും ഉം ആറു മാസം കൂടുമ്പോള്ളോ റംബൂട്ടാന് ഇനി അടുത്ത മാസം മുതല് വളം ഇട്ടുകൊടുക്കണം ഓരോ വർഷ ഓരോ വർഷത്തിനിങ്ങനെ - ടൈമുണ്ട് ഫെബ്രുവരിയിലൊക്കെയാണ് റംമ്പൂട്ടാൻ കായിക്ക കായിച്ചു കഴിഞ്ഞ് ഫലം തിന്നതിനു ശേഷം ജൂൺ ഓഗസ്റ്റിലൊക്കെ ആയിട്ട് നമ്മൾ എന്ത ചെയ്യണം വളമിട്ടു കൊടുക്കണം. നമ്മൾ നല്ലോ നോക്കണം നമ്മൾ നോക്കണനുസരിച്ച് നമ്മുക്ക് എന്ത് കായകൾ കിട്ടും. മാവുമ്പന്ന് ഒരു
കൂടെ പൂവിട്ട വളം ഇട്ടുകൊടുക്കണ്ടേ ആറുമാസംവരെ പിന്നെ നമ്മള് വെള്ളം മാത്രം നനച്ച കൊടുക്ക
വെള്ളം മാത്രം നനച്ചൊ കൊടുക്കുക തിന്റെ എടുക്ക് ഞമ്മക്ക് കൊടുക്കുന്നേന് കൊയപ്പല്ല കേട്ടോ!. എന്താച്ചാല്, ഇതിനൊക്കെ കൊടുക്കാം റംബൂട്ടാന് അങ്ങനെയൊക്കെയാണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലൊ വളം കൊടുക്കേണ്ടത് പിന്നെ വെള്ളം നനച്ച് കൊടുക്ക നല്ലോണം വെള്ളം ന മാവ് കുഴിച്ചിട്ടിരുന്നു മാവുമ്മേന്നൊരു നൂറ് മാങ്ങ ഒക്കെ ഉണ്ടായിട്ടുണ്ട് വല്യ മാങ്ങ ഉണ്ടല്ലോ സേലം മാങ്ങന്റെ അതേപോലെ മാവ് മാങ്ങ കിട്ടിയിട്ടുണ്ട് തോനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓ നല്ല ടേസ്റ്റ് ആണ് മാവുമെന്നു ചക്കയും നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ, പിന്നെ ഇപ്പൊ ഞാന് വന്നേരെ, ആറു മാസം കൂടുമ്പോ കായ്ക്കണൊരു മാവുണ്ട്.
ഉം
അത് ഞാൻ വാങ്ങിക്കഴിച്ചിട്ടിട്ടുണ്ട് പിന്നെ ആരെങ്കിലും പെ ട്ടന്ന് വിനുകാരൊക്കെ വരുല്ലോ വീട്ടില് ഫാമിലികള് അപ്പം പെട്ടെന്ന് നമുക്കൊരു വെള്ളം കൽക്കണെങ്കിൽ ഒക്കെ വെ നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടായിക്കോളണം എന്നില്ലല്ലോ അപ്പൊ, അതിനും വേണ്ടിട്ട് ഒരു നാര, നാരങ്ങ ഉന്റെ ഒരു തൈയ്യും വാങ്ങിച്ചു. അതും കുഴി
നാരങ്ങ ഉണ്ടായി കഴിഞ്ഞിട്ടില്ലേ ഇവിടെ നാരങ്ങന്റെ തൈ കുഴിച്ചിട്ടിക്കാണ് പക്ഷെ അതുംമെല് നാരങ്ങ ഉണ്ടായില്ല
ഉണ്ടായിട്ടില്ലല്ലെ ഇണ്ടായി ഇണ്ടായി ഒരു കായ് ഇണ്ടായതാണ് ഓൾറെഡി വാങ്ങിയതാ നമ്മള് തൈയ്യ് അയിമല് ആ നാരങ്ങാടെ കെടക്കുണ്ട് ഉണ്ട് കുഴപ്പില്ല പിന്നെ അടക്ക കുഴിച്ചിട്ടിട്ടുണ്ട്
ആഹ് കവുങ്ങ് ഇവിടെ ഇഷ്ടം പോലെ ണ്ട്
കവുങ്ങ് കുഴിച്ചിട്ടിട്ടുണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കണ കവുങ്ങ് ചിട്ട്, അതും ണ്ടായിട്ട്ണ്ട്. കാണുമ്പോ രസാ ണ് പൈനാപ്പിള് കുഴിച്ചിട്ടിട്ടുണ്ട് ഇല്യ അത്രല്ല പൈനാപ്പിള് കുഴിച്ചിട്ട്ണ്ട്. അത്, ഒരു രണ്ടാളെ അടിയൊക്കെ ഇണ്ടാവൊള്ളു. രണ്ട് രണ്ട് ആൾക്കാര്, നിന്നാല്ള്ള അടികള് അത്രക്കെന്നെ
ആഹ് അത്രൊക്കെ ഉണ്ടാവുള്ളൂ
ആഹ് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്നാണ്
ആഹ് ആഹ് അതാവുമ്പ ഞമക്ക് മറ്റെമ്മേലുള്ള അയിന്റെ ആ ബുദ്ധിമുട്ടുണ്ടാവില്ല അതിമ്മെന്നു പറിച്ചെടു
ഇല്ല്യ പറിച്ചെടുക്കാനും ബുദ്ധിമുട്ടുണ്ടാവൂല
ആഹ്
എല്ലാം സുഖാണ് ഉം പിന്നാണ് ഞാൻ തക്കാളി പച്ചമുളക് ചീര. അങ്ങനത്തെ ചെറിയ, ചെറിയൊരു കൃഷി തക്കാളി വല്ലാതെ ഉണ്ടാവണില്യ ട്ടോ ഇണ്ടാകണില്ല. പക്ഷെ, ബാക്കി ചീരയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്. അതോ ക് ഉണ്ടാവണ്ട് ഇടക്ക് വത്തൊക്കെ വേനൽക്കാലായ വത്തക്ക കുഴിച്ചിട്ടുണ്ട്
ആഹ്, ബത്തക്ക ണ്ടായിരുന്നു. ഇവിടെ ബത്തക്ക കുഴിച്ചിട്ടേര്ന്നു. വേനൽകാലത്ത്, അതെല്ലാം ഉം നല്ല മധുരൊള്ള ബത്തക്കയരുന്ന്
അത്, കുഴിച്ചിട്ടിട്ട്. ആഹ്, മീഡിയം വലിപ്പത്തില് നമ്മൾ കടയിൽന്ന് കിട്ടുന്ന വലിപ്പത്രെയെന്റെയാണോ അത് കോഴ നല്ല ചുവപ്പൊക്കെ ഉള്ളില്, നല്ല ചുവപ്പ് ആഹ്, തൊലിക്കും അത്ര കട്ടിയില്ല കുറവാ അങ്ങനെ അതും കൊഴിച്ചിട്ട്
അത് പിന്നെ ഇവിടെ ഇണ്ടായിരുന്നു നല്ല മധുരവും ആഹ്, അത്യാവശ്യം നല്ലോണം ണ്ടാവേം ചെയ്ത്ക്ക്.
നിങ്ങക്ക് കഴിയാണിച്ചെ ചെറിയ അവനവന്റെ വീട്ടിൽ തന്നെ ചെറിയൊരു കൃഷി മോഡലിലൊക്കെ ചെയ്താ മതി
അതെന്നെ
ഉം ഇന്നാ പിന്നെ വേറെടുന്നും ഞമ്മളിങ്ങനെ എപ്പളും പ്പീടേ പോയി ഇങ്ങനെ കടയിൽന്ന് ഇങ്ങനെ വാങ്ങി പോരണ്ടല്ലോ വീട്ടിലൊക്കെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ ഏറ്റക്കും നല്ലതന്നെ ഉം അങ്ങനെക്കെ ചെത്ങ്ങനെ പോണ് ഇൻക്ക് ഭയങ്കര ഇഷ്ടാ അങ്ങനത്തെ ഇതൊക്കെ ചെയ്യാനും കൃഷികൾ ചെയ്യാനും ഭയങ്കര താല്പര്യാ പക്ഷെ മക്കള് ഇല്ലോണ്ടാണ് അയ്മക്കൊന്ന് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാ എപ്പളും അയിമെ പരിചരിക്കാൻ വേണ്ടീട്ട് നല്ല ഇഷ്ടാ. വീട്ടിൽ അങ്ങനെയൊക്കെ ഓരോന്ന് കുഴിച്ചിട്ട് നോക്കോണ്ടൂ. ബാർപ്പിന്റെ നെറൂല്. ചെറീയ കവർല്.
ഇങ്ങള് ബാർപ്പിന്റെ മേലെ. അങ്ങനെ എല്ലം ചട്ടീല് ആക്കി വെച്ചതാ?
ചട്ടീൽ ചട്ടീൽ.
വല്ല്യ ചട്ടീലോ?
ആഹ്. റമ്പൂട്ടാനും മറ്റേ അങ്ങനത്തൊക്കെ പൊർത്താട്ടോ. തൊടൂല് അഞ്ച് സെന്റ് ആഹ് അഞ്ച് സെന്റ് സ്ഥലം അയിനായിട്ട്ണ്ട് കൃഷിക്കായിട്ട് വെച്ചച്ച്ണ്. വീട് വേറെ അഞ്ച് സെന്റ്ല് വീടും അഞ്ച് സെന്റ്ല് കൃഷി ആയിട്ട്. അയിലാണ് ഈ സാധനങ്ങളൊക്കെ വലിയ തൈകള്
ആഹ്.. ആ ആ തക്കാളിയൊക്കെ മേലെ..
മേലെ ചീര, തക്കാളി. അങ്ങനത്തെ ചെറി ചെറിയ പച്ചമുളക്. അങ്ങനതൊക്കെ ആ ഇതിലും അങ്ങനെ കുഴിച്ചിടും
ചീര എങ്ങനെ നട്ടത് അത് ഇങ്ങനെ
ചീര വിത്ത് കുഴിച്ച്ട്ടിട്ട്. വിത്ത് കുഴിച്ചിട്ടിട്ട് ഇണ്ടാക്കിയതാണ്. ആഹ് അത് ചട്ടിയിൽ തന്നെ. ചട്ടികളില് മീൻ മീൻപെട്ടീല് ഇങ്ങനെ കുഴിച്ചിട്ടതാണ്.
ആ ആഹ് അത് ശരി അങ്ങനെ.
മം അങ്ങനെ കുയിച്ചിട്ട് ഇണ്ടാക്കീട്ട്ണ്ട്.
ആഹ് ആ മീൻ പെട്ടീല്.
മീൻപെട്ടീല് കുഴിച്ചിട്ടു.
ആ അപ്പം പിന്നെ അങ്ങെനെ പരന്ന് കെടക്കും.
പരന്ന് കിടക്കും. ചീര അയില് കുഴിച്ചിട്ടാ നല്ല സുഖാ
ചീര നമ്മള് തറയിൽ കുഴിച്ചിടുന്നതല്ലേ?
ആഹ് തറയിൽ കുഴിച്ചിടുന്നാ. പക്ഷെ ഇവിടെ തറയിൽ കുഴിച്ചിട്ടാല് കുറച്ച് ഒച്ചകള് ഇണ്ട് അത് വേഗം വെട്ടി പോവാ. അപ്പൊ ആ ഒച്ച് വെട്ടാ വെട്ടാണ്ടിരിക്കാൻ വേണ്ടീട്ടാണ് അവിടെ പോയിട്ട് ചേർന്നനെ കുഴിച്ച് മേലെ വാർപ്പിന്റെ നെറൂൽ കുഴിച്ചിട്ടാ പിന്നെ
ആ പിന്നെ ശല്യം ഇണ്ടാവൂലാല്ലോ? ഞമ്മളിങ്ങനെ ഇടക്കിടക്ക് പോയി നോക്കി നോക്കേം ചെയ്യാല്.
നോക്കൂം ചെയ്യും മറ്റ് മറ്റേ നമ്മള് രാത്രി. നമ്മള് കിടന്നറങ്ങുമ്പോത്ത്ന് രാവിലേക്ക് ആ തൈകളൊന്നും ഇണ്ടാവുന്നില്ല. ഒച്ച് വെട്ടി തിന്നാ. അത്രയ്ക്കും സ്പീഡാ ആ ഒച്ചിന്
ഒച്ച് തൈകള് തിന്നൂലേ?
ആ ഒച്ചു തൈകള് തിന്നു ഒരു വേറെ സ്ഥലത്ത്ന്ന് വന്ന കൊറെേ ഈ ഒരു ഈ വാട് മൊത്തത്തിൽ ഒരു ഒച്ച് ഇറങ്ങിയിട്ടുണ്ട് ഈ ആഫ്രിക്കൻഓച്ചില്ലേ ആ അതുണ്ട് ഇവിടെ കുറച്ച് ഇതിൽ
അയ്ശരി.
അങ്ങനെ ആ ഒച്ചുകൾ ഭയങ്കര ശല്യമാണ് രാത്രിയയാ അവർ കൊറെേ ഉണ്ടാവും വലിയ ഒച്ച് ശങ്ക് ശംഖ് മോഡൽ കാണാനും നല്ല ഭംഗിയാണ് പക്ഷേ അ ഒരു ഭയങ്കര വെഷാണ് ആ സാധനം
ഏഹ്
ഒച്ച് ആഫ്രിക്കൻ ഒച്ച് പറയും യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിയാൽ അറിയാം ആഫ്രിക്കൻ ഒച്ച്.
ഓ
ന്നാ ഓക്കെ